ഹലോ ആഹ് കേക്കുന്നില്ലേ ആ കേൾക്ണ് കേൾക്ണ്ട് ആഹ് കേൾക്കണില്ലേ ണ്ട് ആഹ് എന്താണ് വിശേഷം നല്ല വിശേഷം സുഖായിരിക്കണു ആഹ് എന്താണ് ചായ കുടിച്ചോ
ഏയ് ചായൊന്നും കുടിച്ചില്ല ഇന്ന് പെരുന്നാളല്ലേ അപ്പൊ പിന്നെ ങ്ങനെ ഓരോ സ്ഥലത്തക്ക് ങ്ങനെ പോയി പായസും ഒറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ചായ കുടിച്ചില്ല അവിടെ
അവിടെ ബിരിയാണിയാണോ വെച്ചത്
ബിരിയാണി ഇവിടെ ഇവിടെ നെയ്ച്ചോറും ഞാൻ എന്റെ വീട്ട എന്റെ വീട്ടില് ആണ് ഇപ്പൊ ഞാൻ നിക്കുന്നത്
ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ബിരിയാണി അല്ല നെയ്ച്ചോറും കോഴി കടായിയാണ് ഇറച്ചി അവിടെന്താ ഇവിടെ ബിരിയാണി വെച്ച് ചിക്കൻ ബിരിയാണി വെച്ചു പിന്നെ ബീഫ് കറിയും വെച്ചു
ഓഹ ഓഹ
ബീഫ് കറി ഉം ആഹ ബീഫ് വരറ്റി പഴയപൊലെ വെച്ചു അതെ അത് ഇവിടുന്ന് പള്ളിൽന്ന് കിട്ടുന്നതാണേ അപ്പൊ ഞങ്ങള് ചിക്കൻ കറി വെച്ചായിരുന്നു
ആഹ്
ചിക്കൻ കറി വെച്ചായിരുന്നു അപ്പോ രാവിലെ നേരത്തെ കിട്ടിയപ്പോ ആഹ പള്ളിയിന്ന് കിട്ടില്ലേ ഇറച്ചിയെല്ലാം അവിടെ കിട്ടില്ലേ ആഹ കിട്ടും കിട്ടും ആഹ അപ്പൊ അത് കിട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ചു നേരത്തെ കിട്ടി ആഹ അപ്പാ അതിനയും വെച്ചു
ആഹ ആഹ അത് ശരി ഉം ഇവിടെ അവിടെങ്ങനേ പള്ളിനും കിട്ടൂലേ ആഹ ഇവിടയും അങ്ങനെ തന്നെ ഒരുപാട് പള്ളീന്നു കിട്ടും ഒരുപാട് സ്ഥലത്തുന്നും കിട്ടും എങ്ങെനെ ബീഫല്ലേ അങ്ങനെ കറി വെച്ചിട്ടല്ലല്ലോ തര ബീഫ് ആയി ബീഫ്
അല്ലല്ലല്ല റോ റോമീറ്റ് നമുക്ക് തരും നമ്മൾ കറിവിക്കുന്നതാ
ആഹ അത് ശരി ഇവിടെയും അങ്ങനെ തന്നെ ഇനി കുറച്ചു ദിവസം ഫുള്ള് ബീഫ് തന്നെയാകാരം ആഹ്
അതെ അത് കൊറെ പള്ളികളില്ലേ അതിൽ ഒരു പള്ളിയിലുള്ള നേരത്തെ കിട്ടിയുന്ന അതായിരുന്നുഞങ്ങൾ നേരത്തെ വെച്ചത് ഇനിപ്പോ ഇവിടെ വീടിന്റെ അടുത്ത് ഒക്കെ പള്ളിഇവിടെ ഇവിടെ അടുത്ത വീട്ടിൽ തന്നെയാണ് ആഹ പള്ളി പ്രസിഡന്റിന്റെ വീടാണേ അപ്പൊ അവിടെ അതിന്റെ ബേക്കിലാണ് അറുക്കുന്നത്
ഉം ഉം ഉം അത് ശരി ആഹ
അത് കൊണ്ടു തരും ഇല്ല പെരുന്നാൾ ബീഫ വാങ്ങിച്ചില്ല ചിക്കൻ വാങ്ങിച്ചു നമ്മള് രാവിലെ കാരണം ഇനി കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പൊ പിന്നെ നമ്മള് വെറുതെ വാങ്ങണ്ടല്ലോ
അഹ ഞങ്ങള് വാങ്ങീന്ന്ട്ടൊ കാരണം ഞങ്ങള് ഇന്നലെ ഇന്നലെ വൈകുന്നേരം ഞങ്ങ വാങ്ങി വാങ്ങീങ്ങാട് അഹ അതെ അപ്പ ഞങ്ങള് കുറച്ച് അത്യാവശ്യം വാങ്ങി അദ്യം നോമ്പ് തുറന്നു പിന്നെ രാത്രി പിന്നെ നോമ്പ് തുറന്നതിന് ശേഷം പിന്നീ ഞങ്ങള് എന്തേലും കഴിക്കൊള്ളൂ ആട്ടോ കഞ്ഞി അങ്ങനെ എന്തോ
കൊടുത്തുലെ ആഹ എന്താന്ന് വെച്ച എനിക് ഓഹ ബീഫന്നെ ആയിരിക്കും നമുക്ക് മതിയാവും ഒരാഴ്ചക്കുള്ള അപ്പൊ ഞാന് അത് പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിച്ചില്ല എന്തായാലും കിട്ടുന്ന നേരത്തെ കിട്ടും ഈ ജമാത്ത് പള്ളി എന്ന് പറയും ആഹ അപ്പൊ അവിടുന്ന് നേരത്തെ തരും അവര് ഇന്നലെ രാത്രി തന്നെ തുടങ്ങിട്ടുണ്ടാവും അപ്പൊ അതെന്തായാലും കിട്ടുന്നറിയാം അപ്പൊ വാങ്ങിച്ചില്ല
ഞങ്ങളവിടെ പിന്നെ പള്ളിയൊക്കെ ഏഹ് സുന്നിപ്പള്ളിയിൽ പെടുന്നതാണ് പക്ഷെ എ പി ഇ കെ അങ്ങനെ വിഭാഗം ഉണ്ടല്ലോ നിങ്ങൾ അവിടെ
ആഹ അഹ
ആഹ അപ്പൊ അയിന്നു ഇന്ന് പള്ളിന്ന് ഇങ്ങനെ കിട്ടുന്നതാണ് രണ്ട് പള്ളീന്നായിട്ട് ഉം ഉം.
കിട്ടീല്ലേ? ആഹ് ഇനി കിട്ടും ഇനി എല്ലാ പള്ളിന്നും കിട്ടും അപ്പൊ ഇനിയിപ്പോ ഒരു ബീഫ് ഓ ഞാനിപ്പോ അത് നോക്കുവായിരുന്നു യൂട്യൂബില് ഓരോ റെസിപ്പീസ് നോക്കായിരുന്നു. ഇത് ഇണ്ടാക്കും വേണ്ടേ വെറൈറ്റി വെറൈറ്റി ആയിട്ട് എപ്പഴും കറിയന്നേ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തൊക്കെ ണ്ടാക്കാം നോക്കായിരുന്നു. ഹലോ.
അ
ഹലോ ആഹ് കേൾക്ക്ണ്ട് ആഹ് ആഹ് ഇപ്പൊ കേട്ടു ആഹ്.
ആഹ് പിന്നെ എന്തെങ്കി ഡ്രസ്സൊക്കെ എടുത്തില്ലേ പെരുന്നാക്ക്?
ആഹ് ഡ്രസ്സൊക്കെ എടുത്തു ഡ്രസ്സൊക്കെ ഇട്ടു ഫോട്ടോക്കെ ഇട്ടു കഴിഞ്ഞു എല്ലാം ഊരി വെച്ചു ഇവിടെ ഒരു പരിപാടിണ്ട് പെരുന്നാൾന്റെന്നേ. എന്താ പാ പെരുമ്പറാന്ന് പറയും അറിയോ?
എൻ അയ്എന്താ സംഭവം എന്താ?
പെരും പെരുമ്പറ പെരുമ്പറ എന്ന് പറഞ്ഞാല് ആഹ് പെരുന്നാളന്ന് ഇപ്പത്തെ ഈ ഈ സമയത്ത് ഒരു അഞ്ച് മണി കൂടി ആയി കഴിഞ്ഞാല് ആഹ് ദഫ്മു ട്ട് പാട്ട് എല്ലാം കൂടി വണ്ടികൾള് പിള്ളോരൊക്കെ കൂടിട്ടേ ഇങ്ങനെ റോഡിലൂടെ പോവും. അപ്പൊ ഇനി കൊർച്ചയ്ഞ്ട്ട് അത് കാണാം പോണം. ഉം അത് ഇവിടെ എപ്പോഴും പെരുന്നാളായണ്ടാവും ആദ്യൊക്കെ തലേ ദിവസായിരുന്നു പെരുന്നാളിന്റെ. ആഹ് ഇപ്പപ്പോ പെരുന്നാൾൻ്റെ ആഹ് ദിവസാണ്. ഇല്ലാലേ. ശരിക്കും പർഞ്ഞ അത് ത്തിരി മോണ അതിന്റെ ആവശ്യ ഇല്ല എന്നാലും ന്നമ്മള് വരുമ്പോ കാണാം പോവും. ഹലോ അതെയ് ആഹ് അത് ശരിക്കും നമ്മള് പള്ളീലൊന്നും സപ്പോർട്ട്യ്യാറില്ലാ അവർക്കൊന്നും ഇഷ്ടല്ല അങ്ങനെ ചെയ്യാൻ പ റ്റില്ലാന്ന് പറയും. ആഹ് എ ആഹ് ആഹ് നബിദിന ണ്ടാവാറ്ണ്ട്. അല്ല ഇത് പിള്ളേരെല്ലാം കൂടി അവരിങ്ങനെ ആ ടീം അതിന്റെ കാ ടീമായിട്ട് ചെയ്യുന്നതാ.
റേഞ്ച്ണ്ടോ?
ആഹ് ചെറുതായിട്ട്ല്ലേ ക്ലിയറാവാത്ത പോലെ അവടെയാണോ അതോ ഇവിടെയാണോ? കേൾക്കുന്നുണ്ട് ഇപ്പോ. ഹലോ. കേൾക്ക്ന്ന്ണ്ട് ഇവിടെയാണോ പ്രശ്ന റേഞ്ചിന്റെ?
നോക്കിയോന്ന് ആണോ? പ്പല്ല്യാ. എന്താണ് ഉം. എന്നിട്ട് എന്തായിരുന്നു ഇനിപ്പോ രാത്രി എന്താ ഫുഡ് എന്തെങ്കിലും ണ്ടാക്കണോ?
ഇല്ല
ഇല്ല അയ്നിപ്പൊ ഇത് ന്നെ ഇണ്ടാവുല്ലോ ഉം ണ്ടാവും. അയ് ശേരി ഉം കുട്ട്യാള്ണ്ടോ സ്കൂള് ക്ക് വെക്കേഷനൊക്കെ ഇങ്ങനെ ആഹ് ഡ്രസ്സ് ആഹ്. സ്റ്റിച്ച്യ്തില്ലാ റെഡിമെയ്ഡ് എടുത്തു. റെഡിമെയഡ് എടുത്തതാ ഒരു ചുരിദാറ് എടുത്തു.
ആഹ്
കേൾക്കുന്നില്ലേ പറയുന്നത്? ആഹ് മോഡലൊക്കെണ്ട് അതെന്താച്ചാ ഒരു കല്യാണൊ ണ്ടായിരുന്നു ഒരു രണ്ടാഴ്ച മുമ്പ് ഫാമിലീലെ അപ്പൊ ഡ്രസ്സ്‌ ഉം ഏ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കപ്പെ ടുത്തായിരുന്നു. അപ്പൊ ജസ്റ്റിപ്പ നമ്മളൊന്ന് പെരുന്നാളല്ലെങ്ങട്ട് ചെറിയൊരു ടോപ്പ് ചുരിദാറിന്റൊരു ടോപ്പെടുത്തുള്ളു പ്പൊരു ഷോപ്പിങ്ങ് കഴിഞ്ഞിരിക്കല്ലേ പ്പ നമ്മള് പഴേ പോലെയല്ലല്ലോ പെരുന്നാളൊന്നു ആവണ്ടിങ്ങന എടക്കിടക്ക് ഡ്രസെടുക്കുന്ന കൊണ്ട് പെരുന്നാൾ ഞ്ഞന്ത് സ് പെഷ്യലായിട്ടെടുക്കലൊന്നുല്ല
ആഹ് ശരി ഞങ്ങക്ക് വിടെ കാര്യായിട്ട് ഡ്രസ്സ്ട് ക്കല് എ കാര്യായിട്ട് ഞങ്ങള് ഡ്രസ്സ് വാങ്ങലീ പെരുന്നാൾ ക്കെന്നാട്ടോ പിന്നെ കല്യാണം ന്ന് പറഞ്ഞ അത്രയും നല്ല ക്ലോസാ യിട്ടുള്ള റിലേറ്റീവ്സിന്റെ മാ
ഫാമിലിയിലായിരുന്നു അതുകൊണ്ടെടുത്തതാ
ആഹ് ആഹ്
ഏഹ് കസിൻ ബ്രദറിന്റെ കല്യണായിരുന്നു അതപ്പോ രണ്ട് മൂന്നു ദിവസത്തെ പരിപാട്യു ണ്ടായിരുന്നേ അപ്പൊ പിന്നെ രണ്ട് രണ്ട് ഡ്രസ്സ് മൂന്ന് ഡ്രസ്സെടുത്തു. അതുകൊണ്ട് പെരുന്നാൾനില്ല. ആഹ് ഇട്ടു ഇട്ടു കനക്കവല്ല യാത്രയില് ആവശ്യമായതു കൊണ്ടല്ല കൊർച്ചായി എടുത്തിട്ട് അപ്പൊ ഞാനിങ്ങനെ അവന്റെ അവൻ നല്ല കസിനാണല്ലോ അപ്പൊ അങ്ങനെടുത്ത് അഅ് കോടൊക്കെ ണ്ടായിരുന്നു അപ്പങ്ങനെ ടുത്തതാ ഉം
അയ്ശെരി ആഹ് ആഹ് ആഹ് ഞങ്ങളിവിടിണ്ട്ട്ടോ പ്പൊ ബട കല്യാണംന്ന് പ
ആഹ്
കല്യാണംന്നൊക്കെ പറയാണെങ്കില് പിന്നെ തലേന്നൊരു കല്യാണം അറബി കല്ല്യാണം പിന്നെ ര രംഗോലി മഞ്ഞള് കല്യാണം പർഞ്
മഞ്ഞ കല്യാണം അറബി കല്യാണം ഞാന് കണ്ടിട്ടുണ്ടായിരുന്നു. അഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബ്ലാക്ക് പർദയെല്ലാം ഇട്ടിട്ട് തലയിലെല്ലാം ഓർ ഓർണമെന്റ്സ് ഒക്കെ വെച്ചിട്ടല്ലേ ഏഹ് ആഹ് ആഹ് ആഹ് കണ്ടു കണ്ടു കണ്ടിട്ടുണ്ടായിരുന്നു
കല്യാണം
ആഹ് ഒരു ബ്രൈഡൽ ഷൂട്ട് പോലെ അല്ലെ ബ്രൈറ്റു ബി ബ്രൈറ്റു ബി ഷൂട്ട് പോലെ ഇവിടെം ഇങ്ങനെയൊക്കെ ണ്ടോ ഓരോ അനുകരണങ്ങളൊക്കെണ്ട് എല്ലാവിടെം എടോ റെയ്ഞ്ച് ന്തോ പ്രശ്നണ്ടന്ന് തോന്നു ച്ച റെയിഞ്ചെ
അതെ അതെ അതുപോലെ കൊർച്ച് റെയിഞ്ചിള്ളടക്ക് ന്ക്കോ ന്തോരു കേൾക്ക്ന്നില്ല ഹലോ ഹലോ കേൾക്ക്ന്നില്ല ഹലോ ഹലോ